ആഹ്
എന്തൊക്കെ വർത്താനം? എന്തൊക്കെ വർത്താനം? ആഹ്. ആഹ് പനി കൊറവുണ്ട്.
ആഹ് ഡോക്ടറെ കാണിച്ചോ?
ആഹ് ഡോക്ടറെ കാണിച്ചു. ഇപ്പൊ നല്ല ചുമയാണ്.
ചുമ ഇഞ്ഞി പെട്ടെന്നൊന്നും അങ്ങനെ മാറൂല
ആഹ് ഇല്ലേ കഫക്കെട്ടൊന്നുംല്ല നല്ലൊരു ഉള്ള്ന്ന് വലിഞ്ഞ ചുമയാണ്.
ആഹ് അത് കൊറച്ച്സം എന്ക്കും ഉണ്ടായിരുന്നു നിക്ക് പനിയല്ല ചുമയാണ്. കഫക്ക് ജലദോഷം പിടിച്ചേണ്ട അങ്ങനെ ചുമ്ട്ടി കുറെ ദിവസായി.
ആഹ എനിക്ക് തോന്നുന്നു ഇപ്പത്തേ പനക്ക്േ പനിയൊണ് മാറി കഴിഞ്ഞ പിന്നെ ഈ ചുമ മാറുന്നില്ലന്നാ തോന്നുന്നു
ആഹ് ആ ഉള്ളന്ന കഫം പോൂവന്നെ വേണ്ടത്
പോ ആ കൊറേ ദിവസത്തേക്കണ്ട് ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽന്നെ കാണിച്ചത്
ആഹ
ഉ
മന്ന് കഴിഞ്ഞോ
ഇല്ലേ മരന്ന് കഴിഞ്ഞില്ല ചമുക്കെല്ലാം വരുന്നുണ്ട് ഒക്കെണ്ട്
കൊറച്ച ദിവസം കഴിയണം ഇപ്പൊ ഇതെല്ലാംടത്തുംുണ്ട്
ആഹ് ഇപ്പ ഇവിടെൊക്കെ ഇണ്ട് ഇവിടെ വീട്ടിലും ഉ്മാക്കും കുട്ടികാക്കും ഒക്കെ ഇണ്ട അവടെൊക്കെ അങ്ങനെ മാറി വരണള്ളൂ ആാക്കും അങ്ങനെ എ ആദ്യം പനിച്ചു നപ്പ പനി ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോ നല്ല ചുമയും ഇതൊക്കെ ആയി
ആഹ
എനിക്കിപ്പ അതിന്റെടിയില് പിന്നെ പനല്ല ഒരു പുൊറത്തേക്ക ഇറങ്ങണ എന്തെന്നാ വന്നത്െന്ന്റിയില്ല ആ ശരീരത്തി കൂടെ ഇങ്ങനെ തണർത്തുംാണ്ട് ഇങ്ങനെ പൊന്തിരുന്നു
ഏ അലർജി പോലെ
പോലെ ആ നല്ല മഴറെ സമയത്തായിരുന്നു പുറത്തൊക്കെ ഇറങ്ങയിട്ട് ഞാ വിചാരിു കൊുകോ കാര്യോ അങ്ങനെ എന്തെിലുംിച്ച എന്നിട്ട് ചന മൂന്ന നാല് ദിവസം ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ ഉണ്ടായി അപ്പൊ ഞാൻാ ചി് മാത്രമാണ് ീ കടിച്ചുന്നത് ക ഞാൻ കുട്ടികളോട് അങ്ങനെ ഇന്നും കടിച്ചന ഇല്ലിച്ചു എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ മൂന്നല് ലസം കഴിഞ്ഞ് പിന്നെ പിന്നെ ഇത് കൂടി ആകം കെട്ട് ചൊ ഒറിഞ്ഞു പൊന്തിി ആക തണർത്തു കയും മുഖം പൊറോം കാലും എല്ലായിടത്തും ആകെയ ആായി അതി പിന്നെ അന്ന് ഞായറാഴ്ച്ച ചേർരുന്നു ഇവിടെ അടുത്തൊന്നും ഡോക്ടർമാരും അങ്ങനെ എല്ലായാലും പിന്നെ ഏതായാലും തിങ്കളാഴ്ച പിന്നെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ സ്കിന്നിന്റെ ഡോക്ടറിന്റൊണ് അപ്പൊ അയാള ഫുഡന്ന് എന്തോ വന്ന അലർജിയ ആാണ്ന്ന് പറഞ്ഞ വേറെ ആർരിക്കല്ല എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പള ഇതില് കലർന്നിട്ടാണ് അപ്പൊ അയാള് ആ കരാമിലോസം തന്ന അതും തേച്ചോക്കി മസിനും മന്ന് പിന്നെ ഞാനത് തേച്ച് എവിടെ എന്നിട്ടും പറഞ്ഞില്ല എന്നിട്ട് അത് തേച്ചു ഉം ആരാ മരുന്നൊക്കെ അലർജിന മരുന്ന് രാരിടിച്ചാ മതിയ പറഞ്ഞി ഇന്ന ഡോടർമ്മ നിനക്ക് ചൊറിഞ്ഞിരുന്ന് സഹിക്കാൻ കഴിോ ഞാ പറഞ്ഞ കുടിക്കടാ ഞ കുടിച്ചു കടന്നുറങ്ങിയല് നമുക്ക് വീട്ടിലല്ലേ കിടന്നുറങ്ങിയാൽ മതിയാലോ എയാണ് ഞാൻ കുറിച്ചു ഈ അത് കുടിച്ചിട്ടൊന്നും ഉറക്കനില്ല ഞാ ചൊറിഞ്ഞിരിക്കന്നെ എന്നി് പിന്നെ അതൊക്കെ തേച്ചപ്പോ കൊറ സമാധാനം കിട്ടി പിന്നെ കഴിഞ്ഞാ രാത്രിയ അന് പിന്നെ അതിന്റെ ഇരട്ടിന്റെ ഇരട്ടിക്കാനുണ്ടായി നെഞ്ഞും കൈ യും കാലും മുഖവും ആകെ ഉണ്ടായി പിന്നെ അപ്പ പോയി
ആ ചെില അലർജി അങ്ങനെയാണ് ഉള്ളിൽ നിന്ന് അട്ട് പുറത്തേക്ക് ചാടണമെങ്കിലേ ചാടിയാൽ പിന്നെ് ആകെ പരം
ആഹ ആ വന്നിട്ട് അവിടെ പോയി കണ്ട് വേറെ ഹോസ്പിറ്റലില് പോയി അവിടെ പോയിങ്ങാണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു അപ്പ തന്നെ ഒരു ഇഞ്ചെക്ഷൻ വെച്ചു
ആഹ
ആ ഇഞ്ചക്ഷൻ വെച്ച് അപ്പം പറഞ്ഞ ഇവിടെ മയക്ക ഇണ്ടാവും പേടിക്കൊന്നും വേണ്ടട്ടോ നഞമ്മള ഇങ്ങനെ ബ്യാനൊക്കെ പോണ പോലെയൊക്കെ തോന്നും ചെറൂര് ആകെ പോയിേടിക്കും അങ്ങനെ പേടിക്കൊന്നും ചെയ്യര്ത്ട്ടൊ ന്ന് ല്ല കൊഴപ്പല്ല ഇൻക് പേഡ്യോന്നൂല്ല വച്ചോളി ൻക്ത് മാറി കിട്ടിയാ മതിയർഞ് ഞാന് ചൊർഞ്ഞിട്ട് ആഹ് ഒര്
മാര് മുൻകൂട്ടിയന്നെ അത് പറഞ്ഞാല് നമുക്ക് സുഖണ് ന്നാ അയ്നനുസരിച്ച്
ആഹ് ആഹ് ന്നരു ഡോക്ടർ എട്ക്ക്ങ്ങനെ വന്നൊക്യപ്പം ഒർങ്ങീട്ടില്ലേയ്ച് ന്നോട് ഇനിക്കവ് ഒർക് ഇൻക് ഇന്റെ ശരീരത്ക്ക് അത് ഏറ്റിട്ടന്നെല്ല ഞാൻ ഒറങ്ങിട്ടില്ല അപ്പൊ അത്രയ്ക്കും ചൊറ ണ്ട് കൊറെ ദിവസായില്ലേ ഞാനങ്ങനെ അത്ങ്ങനെ ന്നെ തൊടങ്ങിട്ട് കൊറെ ദിസായിലെ ലാസ്റ്റ് ഇങ്ങട്ട് നല്ല പൊന്തിയപ്പളാണ് ഞാനതന്നെ പോയത് അ ഫസ്റ്റ് തന്നെ പോയാ മതി- നി ഞാനിതെന്താ വിചാരിചെ കൊതുകെന്തേലും കടിച്ചോണ്ടുള്ള അലർജ്യാണ് ന്ന്ള്ള നെലക്കാണ് ഞാനും നിന്നെ ഇത്രയും ണ്ട് പൊന്ത്യപ്പളാണ് ഞാനും പോയത്
ആഹ അതാ എന്തെങ്കിലും വന്നാ നമ്മള് വെച്ചോൊണ്ട്ന്നാലേ അ
ആഹ അതാണ് ആഹ അപ്പൊ അപ്പൊ ഡോ ർന് ന്നോട് പർഞ്ഞ് അങ്ങനെ ചെയ്യരുത് പിന്നെ നമ്മളെ ശ്വാസകോശത്തിന്
ആ അലർജിയൊക്കെല്ല വല്യയ പ്രശ്നം അതാ ഉള്ള്ന്ന് ഉള്ള് ക്ക് ക്കെ നമ്മളെ ക് ത്
ആഹ അപ്പൊ എന്നോട് ചോയിിച്ചു ശ്വാസട്ക്കാൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോയ്ച് ഞാൻ പർഞ് ഇതുവരെ അങ്ങനെ വന്നില്ല പക്ഷെ ഈ തൊണ്ടന്റെ അവിടൊരു കാറല്ണ്ട് ർഞ് അതവിടെ ചൊറിഞ്ഞിട്ടുള്ള പ്രശം ഉുള്ളിലും ചൊറ ഉള്ളിലും നിറഞ്ഞിട്ടാണല്ലോ പുറത്തൊക്കെ വരിക
ആഹ അത്ൻ്റെമ്മാക്കങ്ങനേര്ന്നു മര്ന്നേ മ്മാക്കൊരു മര്ന്ന് പറ്റ് റ്റൂലാ ആ മര്ന്ന് കുട്ച്ച് ആ അന്ന് പറഞ്ഞില്ലേര്ന്നു ങ്ങനെ ഈ മലർ മര്ന്നിന് അലർജിള്ളത് ഇമ്മ അത് പറയാ തെ ആ മര്ന്ന് കുട്ച്ചും ചെയ്തു ന്നട്ട്മാക്ക് ഉള്ളൊക്കെ ആഹ്
ഏത് ഡോക്ടർത്ത് പോകുമ്പളും ന്ന മര്
മര്ന്ന് അത് പറയണം എന്നിട്ട്പ്പം അങ്ങനെപറയല ആ അന്നുങ്ങനെന്നെ ഇമ്മാക്ക് ശ്വാസം ങ്ങട്ട് ഇട്ക്കാൻ കയ്യാതെ ബോധം കെട്ട്ങ്ങട്ട് ബ്ഗ്ണാതിരി ബുഗും അത് കഴിഞ്ഞാണ്ട് നമ്മള് പേട്ച്ചൊക്കെ റെഡിയാകുമ്പ പിന്നെ അയ്ച്ചന്ന് ബോധം വന്നാണ്ട് പിന്നിം അതേ മാതിരിന്നെ ഇത് നാലഞ്ചെട്ട അങ്ങനെ ആായി പിന്നെ ഡോക്ടറെടുത്ത് പോയി അയിന്െല്ലാം മരുന്ന് കേറ്റിയാരേണ് ശരിയായത്
ആഹ
അതാണ് ഇങ്ങൻത്തതൊക്കെ ആകുമ്പോ വല്യയ പേടി അതാണ്
ആഹ ഏതായാലും അന്നാ ഇഞ്ചക്ഷൻ വെച്ചങ്ങാണ്ട് പിന്നെ കൊർച്ച് വീട്ടിലൊക്കെ വന്ന് ഒരു കൊർച്ച് കഴിഞ്ഞാണ്ട് ഒരു അഞ്ചാറ് വീതം ഗുളികക്കെ ഇണ്ടെനു അതൊക്കെ കുടിച്ചിങ്ങാണ്ട് കടന്ന് നേരം വെള്ത് നീച്ചപ്പോൊ ഒന്നുംുമല്ല
ആഹ അതാണ് കൃത്യമായിട്ടുള്ള മരുന്ന് കിട്ടിയപ്പളെ ആഹ ഉം അ ചെല ഡോക്ടർമാരത് വല്ിയ മെയിന്റ് ചെയ്യൂല
ആഹ അന്ന് ഞാന് പിന്നെ സ്കിന്നിന്റെറെ ആയിട്ടുള്ള ഡോക്ടർ ഗവൺമെന്റ് ഹോ ഹസ്പിറ്റിൽ ഉണ്ടല്ലോന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെഓൾക്കൊരു ഉത്തരവാദിത്തവമ അത് നമ്മള ഇങ്ങനെ ചൊർഞ് ചെല്ലുമ്പളൊക്കെ ഓല് അത് നോക്കണ്ടേ ഞാനിന്നാന്താ പ്രൈവറ്റക്ക് പോവാതെ സ്കിന്നിന്റെ ഡോക്ടറിനെ കാണിക്കാാലോ ഉദ്ദേശ
ആഹ അത് ചെല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് അത്‌ന്താന്ന് വെച്ചാ അവർക്ക് പരാതി വരില്ലല്ലോ പ്രൈവറ്റ് ആകുമ്പോ അങ്ങനെയല്ല എന്ത് വന്നാലും ഒൽക്ക് പരാതി വരുമ്പം ഓര്ക്ക് ഒരു ഇത്ണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമ്മള് കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് അവ നല്ലോ നോക്കും
ണ്ട് അപ്പ അങ്ങോട്ടൊന്നും പോവാതെസ്കിന്നിന്റെ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ്ല്ലേന്ന് വി വിചാരിച്ചാണ്ട് അവടെ വണ്ടിക്കൂലിയും കൊടു പോയി നമ്മൾ മുടക്കിയത് പോയത് ന്നിട്ട് ഇപ്പോ സാരം ഇടുന്നാണ് മാറിയത് ഉം അങ്ങനെ ഓരോ അസുഖം എപ്പോഴാ ഇരി
ആഹ അത് ഇപ്പ ഇന് ഒന്നാ മതി മഴൊക്ക ആാവുമ്പളെ നമ്മള് വിചാരിച്ചും കൊതുകട്ച്ചതാണ് അതാണ്ത് ത്തൊക്കെ കരുതി നിക്കും അതാണ് പിന്നെ ഒന്നാമത് ഇപ്പൊ ഒരു ഇങ്ങനെ പനിയമ്മോ ഒരു ജാ തൊണക്കടുകളളാണ്
ആഹഓ വസം പോയി ഈ മഴ ഇതൊക്കെ ആയാ തന്നെ ഓരോരോ അസുഖങ്ങൾ ഇപ്പൊ എന്താ ശിഗല്ലേ
ആഹ് ശിഖല്ല ഉണ്ട് ഇവിടെക്കെ ഇവിടെ അടുത്തില്ല പക്ഷെ കൊറച്ച് കിട്ടായിട്ട്ണ്ട്ന്ന് പറഞ്ഞു
ആഏ ഇവിടെർക്കും പറയണന്നും കേതിട്ടില്ല വാട്സആപ്പിലൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസും വീഡിയോസും
ആ ആ ശിഗല്ലല്ല നി നിപ്പ നിപ്പ ശിഖല്ല ഇവിടെർക്കുംല്ല ആ ആഹ് ആഹ്
അ നിപ്പ ഒക്കെ പേഡിയ തന്നെയാണ്
ആ ഇപ്പൊ കൂടിയാ വരുമ്പ പേട അപ്പൊ തന്നെ ഇതാവന്നൊക്കെ പറഞ്ഞേക്കാം ഈ സമയത്ത് ഈ മാങ്ങയും ചക്കൊക്കെണ്ടാവുന്ന ഒരു സമയമാവുമ്പോ ഇവിടെയൊെവ്ലാല ആൾ നല്ലോണ്ട്
ആ ആ പക്ക് കഴിച്ചിട്ടിട്ടും
ആ ഞങ്ങളെ മുറ്റത്താണക്ക് ആ മുറ്റത്താണക്ക് വലിയരു ച്ചി അതാണെങ്കി നറൂല ആണ് മാങ്ങ ഉണ്ടാവും ചെയ്യാം അയിമ നിറയ പുളിയറമ്പുണ് ആ പുളിയറമ്പാണ് അങ്ങനെ ചാടണ്
ആ
അവപ്പ ഇപ്പൊ ഇനി ഇപ്പൊക്കെ എല്ലോണ്ട് ചാടിയതെടുത്ത് തിന്നാനും പേടിയാ എന്ത ഞമ്മള് പറച്ച് ആ ഇത് ഒളർ മാങ്ങ പോണട്ട് വല്യ മാങ്ങാണ്
ആ
ഉം അത് വല വലിയ തരം നല്ല മാങ്ങ നല്ല താമ്പൊക്കല്ല നല്ല മധുരല്ല പക്ഷെ അത് പറിച്ച് വെക്കണം പറിച്ച് വെച്ച ലേ അയിന്റെ മധുരം കിട്ടുള്ളു അല്ലെങ്കി പെരും പുളിയേക്കാരം ഒരു ഭാഗം കേടന്ന് ചാടും ചെയ്യും
ആഹ് അത് പർച്ചാനെറ്റെ കിട്ടൂല്ലേക്കാരല്ലേ മേലായോണ്ട്
ട്ടൂല്ല ഊം ഇന്റെ പുതിയാപ്പള കേറി പറിച്ചലേനി പിന്നെ ഇക്കുറി പുളിയെർമ്പ് നല്ലോ ഉണ്ടായിട്ടേ ചോണ
ആഹ് ആഹ് മനസിലായി അത് ഉണ്ടായാ പിന്നെ കേറാനൊന്നും കയ്യൂല
ആഹ് അതാണെ ഹൗ ആണ്ട് കേറിയതേ ഓർ മ്മണ്ടാവുള്ളോ പിന്ന അപ്പട്ന്ന്ങ്ങട്ട് എറങ്ങണെങ്കി ആ അങ്ങനെന്നെനി ആ് കൊറെ ഇന്നട്ട് അങ്ങനെ പറിച്ചു പക്ഷെ ഇന്നാലും ഞമ്മുക്ക് വിചാരിച്ച അത്രന്നും കി ട്ടീല്ല കുറച്ച് അ നമ്മള് അ അയല് അങ്ങട്ടും ഇങ്ങട്ടൊക്കെ കൊടുക്കുമ്പളേ അഹ് ബാക്കിയൊക്കെ ച ചാടി പോയി ചാടി പോണാ ണ് മ്പൊ ഒരു സങ്കടാ വലിയ മാങ്ങ പോ
ആഹ് ഒരു മഞ്ഞ കളർല് വരുന്നതാ പിന്നെ പഴുക്കുമ്പോ അങ്ങനെ അങ്ങൻത്തെ മാങ്ങണ്ടൊര് കറുപ്പ് കുത്തുണ്ടാവൊ അതിന്റെ പുറത്ത്
ആഹ് ആ കറുപ്പ് കുത്ത് ഉണ്ടാവു
പച്ചക്ക് നല്ല പുളിയെക്കാരല്ലേ
ആഹ് പച്ചക്ക് നല്ല പുളിയാണ് അത് ചെലപ്പോങ്കി പവുത്താലേ അത് ഇതാവും ചെയ്യും പീക്കൾ ഉണ്ടാവും ഉം അങ്ങനത്തൊരു തരം മാങ്ങേ ആഹ് അങ്ങൻത്തന്നെ ആഹ് നല്ല രസാണ് പഴുപ്പിച്ച് പറിച്ച് ജ്യൂസ് അടിച്ചാത് നല്ല രസാണ് പുളിയൊന്നും ഉണ്ടാവൂല്ല നല്ല മധുരാണ് മരത്ത്മന്ന് പൗത്ത് വീണാണ്ട് ഇട്ത്താല് കേടൊന്നും ഇല്ലാച്ചെങ്കിൽ പെരുമ്പുളിയെക്കാരം തിന്നാ
ഉം നമ്മള് പറ്ച്ച്കാണ്ട് പൈപ്പിക്കണംല്ലേ ഉം വീട്ടിൽ പിന്നെ വേറെ ആർക്കെലും പനി ഉണ്ടായോ
ഇല്ലേ ആഹ് അവിടെ ഉമ്മാക്ക് ഇണ്ടായിനി പിന്നെ ഓ ഓന് മോനു ഉണ്ടായിനി
ഉം ഒരാക്ക് ഉണ്ടായ പിന്നെ അങ്ങനെ ഉണ്ടാവൂല്ലേ
അതാണേ ഒരാൾക്ക് ഉണ്ടായാൽ പിന്നെ വേറെല്ലോർക്ക് ഉണ്ടാവും ഓൽക്കൊക്കെ മാറിയപ്പം ഇൻക്ക് തൊടങ്ങി അതാണേ ഇല്ല ചെറുതിന് ഇണ്ട് ഓക്ക് മൂക്കടപ്പുണ്ട് ഇപ്പൊ
ആഹ് വേൻ കാണിച്ചോണ്ടി ഡോക്ട റെ ഉം കുട്ടിയൊക്കെ ഉണ്ടാവുമ്പളാണ്
അതാണ് പേടി ഇപ്പൊ രണ്ടു ദിവസായിട്ട് വർക്കൊക്കെ കൊറവേനി ഉറങ്ണ പകലും ഒറങ്ങൂല രാത്രിം ഉറങ്ങൂല അങ്ങനത്തൊക്കെ ഒരു അവസ്ഥേ നി
ആഹ്
ആഹ്
അത് സുഖല്ലാഞ്ഞിട്ടാണേ ഞമ്മള് പറിമ്പോ ശ്വാസർക്കാന കുട്ടിയേക്കയ്യു
ആ ആ മൂക്കടയുമ്പോ രാത്രിയൊക്കെ ഇങ്ങട്ട് മൂക്കടഞ് നീച്ണ കാണ പിന്നെ ജ് തലവേദനിണ്ടാവും ഞമ്മക്കന്നെ പനി പുറത്ക്ക് ഇല്ലെങ്കിലും ഒരു തലവേദന ഉണ്ടാവല്ലോ
ആഹ് കുട്ടിയേക്ക് പറയാനും കഴിലല്ലോ
അതാണേ ഇൻക്ക് ചെറിയ കുട്ടികളാവുമ്പോ ഇന്ന അസുഖാന്നും കൂടി പറയാൻ കഴിയാത്തൊരവസ്ഥെ
ആഹ്
എന്ന പിന്നെന്താ ആഹ് എന്നാ ശരി ആയിക്കോട്ടെ എന്നാ ശരി
ആഹ്